ഹലോ. ഈ നമ്മുടെ ഈ സമൂഹത്തിലുള്ള ഒരു ഭക്ഷണ ക്രമീകരണങ്ങളില്, ഭക്ഷണത്തിൽ വരുന്ന മാറ്റങ്ങളും കുറിച്ച് ചർച്ച ചെയ്യാൻ
ഉം പ്പ നമ്മള് ഈ പണ്ട് കാലങ്ങളില് നമ്മുടെ ഈ നാട്ടിലെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് വെറും, ഈ വൈറ്റ് റൈസ് ചോറും, കറികളും, ആ ചോറ് എന്നൊക്കെ പറയുന്നത്, നമ്മള് സ്വന്തം പണ്ട് വല്യപ്പമാരൊക്കെ പറയുന്നത്, അച്ചിച്ചന്മാരൊക്കെ പറയുന്നത് നമ്മ ഓരോരുത്തരും കേട്ടിട്ടുണ്ടാകും. അവര് തന്നെ പോയി നെല്ല്കുത്തി അത് അതിന്റെ ക്രമങ്ങളൊന്നും ഇപ്പോ തന്നെ നമുക്ക് അറിയുന്നില്ല. ഈ ഒരു നമ്മ ഈ തലമുറക്ക് തന്നെ അതൊന്നും അറിയാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇന്നൊക്കെ അതിന്നിൽ കൊറെ വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ചോറ്ന്ന് പറയുന്നത് അല്ലാതെ ആര്ക്കും, പക്ഷെ ഈ ചോറിൽ ഇന്ന് വളരെയധികം പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മരുന്നുകളെല്ലാം അടിച്ചിട്ടൊക്കെയാണ് ഇന്ന് ചോറും നെല്ല് ഉല്പാദിപ്പിക്കുന്നത്. അതിനൊക്കെ പറ്റി എന്താ പറയണത്.
തീർച്ചയായും. ഇന്ന് പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഭക്ഷണ രീതികൾ നേ പൂർണ്ണമായും പ്രകൃതി പ്രകൃതിയോട് ആശ്രയിച്ചിട്ടും, അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് മാത്രം ഉൾ കൊള്ളിച്ചിട്ടുള്ള ഒരു ഭക്ഷണ രീതിയായിരുന്നു. പക്ഷെ പിന്നീട് കാലം മാറിയപ്പോൾ എല്ലാവരും, ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും, അല്ലെങ്കിൽ അതിനോടൊന്നും താല്പര്യമില്ലാതെ ഒരുപാട് ജം ഫുഡ്സും, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഉണ്ടാക്കുന്ന ഒരുപാട് വൃത്തിയില്ലാത്ത, അല്ലെങ്കിൽ ഒരുപാട് ശരീരത്തിന് ദോഷകരമായ ആ പ ദോഷകരമായ വസ്തുക്കളിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണങ്ങളിലേക്കും പിന്നീട് സമുഹം മാറി. അവരെല്ലാവരും ആ നേരത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതിക്ക് വേണ്ടിയിട്ട് സ്വന്തം ശരീരത്തെ അപകടത്തിലാക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് കണ്ടോണ്ട് വരുന്നത്.
തന്നെ നമ്മുടെ ഈ ഇന്ത്യയുടെ പാരമ്പരാഗതമായിട്ടുള്ള ഭക്ഷണ ശൈലികളിൽ നിന്ന്, അറബികളുടെയും അല്ലെങ്കിൽ പാശ്ചാത്യരുടെ എല്ലാം ഭക്ഷണ ശൈലികളിലേക്ക് നമ്മ ഇന്ത്യക്കാര് അല്ലെങ്കിൽ കേരളക്കാര് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഈ അടുത്തായിട്ട്. അപ്പോ ഇത് ഒരു തരത്തിൽ നമ്മള് രാജ്യത്തിന് ഡീഗ്രേഡ് ചെയ്യുന്ന പോലെയല്ലേ.
തീർച്ചയായും. കാരണം ഇന്ത്യക്ക് ഇന്ത്യയുടെതായ സാംസ്കാരിക വൈവിധ്യവും, അല്ലെങ്കിൽ പാരമ്പര്യവും ഉണ്ട്. അത് നിലനിർത്തിക്കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ഇന്ത്യ നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ കടമ. പക്ഷെ അതിന് പകരമായിട്ട് മറ്റുള്ളവരുടെതിനോട് അവരുടെ പിന്തുടരാനോ, അല്ലെങ്കിൽ അവരുടെ അനുകരിക്കാനോ നോക്ക അത് ഭക്ഷണ രീതിയാലും എല്ലാ വിഷയവും അങ്ങെനെ തന്നെയാണ്. അതുകൊണ്ട് ഭക്ഷണ രീതി മറ്റുള്ളവരടെ അംഗീകരിക്കാനൊ അല്ലെങ്കിൽ അവരുടെ അനുകരിക്കാൻ നോക്കുമ്പോൾ ഇന്ത്യൻ സമൂഹ ഇന്ത്യൻ ഇന്ത്യന്റെ സ് അല്ലെങ്കിൽ ഇന്ത്യന്റെ പാരമ്പര്യം നഷ്ടപ്പെട്ടു പോകുന്നത് നുള്ളതിൽ പുറമെ, അവടെ ശൈ നമ്മടേതായ നമ്മുടെ ശരീര പ്രകൃതിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതിയിൽ വരുന്ന വലിയ മാറ്റങ്ങൾ നമ്മുടെ പരമ്പരകൾക്കും, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറകൾക്കും, ല്ലാം നല്ല രീതിയിൽ ദോഷകരമായി തന്നെ അത് അത് ഫലിക്കും
ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഇന്ത്യൽ അല്ലെങ്കിൽ കേരളത്തില ഒരു ദിവസം, ഓ
ഹലോ